ഹലോ അസ്സലാമു അലൈകും ആഹ് കേക്കുന്നുണ്ട് ആഹ് എന്തൊക്കെയാണ് സുഖം തന്നെയല്ലേ
ആഹ് ഉം ബാബ്രി
ആഹ് രാവില തന്നെ നാസ്ഥല്ലാം കഴിഞ് നിങ്ങളയൊ
നാലേകലെയ്ഞ്ഞു എന്തെയ്നു അവടെ
നമ്മടെ ഇവിടെ ദോശയും കടലക്കറിയും ആക്കീന് നിങ്ങളട എന്താ ആക്കീന്
ഇവടെ ഇഡലിം തക്കാളി ചട്ട്നിം
ആഹ് ഇഡ്ലി എങ്ങനെ ആക്കേണ്ടത്
ഉഴുന്ന്
ആഹ് ആഹ്
അരിയും ഉഴുന്നും വെള്ള
ആഹ് ഓ ന്നട്ട്
അതൊരു ഉച്ചക്ക് ഇന്നലെ ഇന്നലെ ഉച്ചക്ക് വെള്ളത്തിലിടും
അഹ് ആഹ്
നൈറ്റ്‌ പത്ത് സമയാവുമ്പോത്തേക്കും പിന്നെ മാവരച്ച് സെറ്റ് ആക്കും ഉഴുന്നും പച്ചരിയും കൂട്ടിട്ട് ന്നട്ടത് അരച്ച് വെക്കും
ആഹ് ഓ അതാ അങ്ങനെയിരിക്കുംലെ എന്നിട്ട് രാവിലെ ഇത് ഇ ക്കെ ആക്കിട്ട് ചുടലരിക്കുലെ
ആഹ് അത് അരച്ചാണ്ട് വെക്കും
ആഹ്
ന്നട്ട് രാവിലെ ഇഡലി തട്ടില് ഇഡലി ഇഡലി ഇഡലി ചൂടും
അതു അനക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ചോയിച്ചാ കേട്ടോ
ആഹ് ആഹ് ഇങ്ങളെ ആ നാട്ടില് ഇണ്ടാക്കലില്ലായിരിക്കുംല്ലേ
ഇല്ല ഇല്ല ആ പിന്നെ മക്കളൊക്കെ സ്കൂൾ പോയാ
ആഹ് രണ്ട് മക്കളാണ് വല്യ ആള് യു കെ ജി ലാ ആള് പോയി
അഹ് ആഹ് ചെർതോ
ചെറുതാറുമാസായിട്ടുള്ളൂ.
ഓ ആറുമാസായിട്ടുള്ളൂ ആ എന്താ പേര്?
ഇന്നവിടെയൊള്ളത് നിങ്ങക്കെത്ര മക്കളാ? ആ പെൺകുട്ടിയാണ്.
ആ നക്ക് ഒരു മോളേ ഉള്ളൂ ഒന്നാം ക്ലാസ്സി പഠിക്കുന്ന
ആ ശരി മോളെ പേരെന്ത
ആ ഷെൻസ ഫാത്തിമ ഷെൻസ
മോടെ ക്ലാസു പോയിട്ടുണ്ടാവും അല്ലേ.
ആ അവള് രാവിലെ തന്നെ പോയിന് ഫസ്റ്റ് മദ്രസയിൽ ഫസ്റ്റ് പോയിട്ടാണ് അതിലെ കൂടെ തന്നെ അങ്ങ് സ്കൂൾ പോക്കാണ് അരിയത്തരിയത്തന്നെയിസ്കൂള്, നമ്മടെ ഇപ്പങ്ങനെ പോക്കാണ് അവര് ആഹ് ആഹ് നിങ്ങള് മദ്രസ സ്കൂൾ എരിയത്താ
മദ്രസി സ്
അല്ലാ കൊറച്ച് കൊറച്ച് വണ്ടിൽ പോണം മോൻക്ക്, മോൻ യു കെ ജിയിലാണ് മദ്രസെ ചേർത്തിട്ടില്ല. അഞ്ചര
ആ മദ്രസ്സേ ചേർതിയിട്ടിട്ടോനെ, ഓ ആ. ഇനി അടുത്ത കൊല്ലോ ചേർത്തിരിക്കുവല്ലേ അപ്പൊ ആ
നൈസ് ആ
ആ വേറെന്നാ ഉച്ചക്ക് എന്നാ ഫുഡ് ആക്കിയെ
ഇംആ ചോറും പിന്നെ മീനിന്റെ ബത്തലുണ്ട് ബത്തലിന്റെ. മീൻന്റെ കറി മുളകിട്ടത്
മീൻ ബത്തല് എന്നാ അഹ് കേൾക്കാത്ത സംഭവം ഇങ്ങടത് ഏ
അയമോദ മീൻ ബത്തല് മീന് മീന്
മീന്യാത് ആഹ്
ആ ചെലപ്പോ അവിടെ ഇങ്ങളെ നാട്ടില് വേറെ പേരായിരിക്കുവേ. അത് ചെലപ്പോ ആ മീന്റെ അതാ വേറെ പേരെ കാരം പറയാ ചെറിയ മീൻ ഇണ്ടല്ലേ വരല് നമ്മളെ ചെറിയ വിരലിന്റെ അത്രെക്കൊള്ള മീന്. ചെറിയ ചെറിയ മീന് ങ്ങളെ നാട്ടില് എന്തായിന് പറയാ ഇനിക്കറില്ല നത്തോലിയോ
ആഹ് നത്തോലി ആഹ് അങ്ങനെ പറയാല്ണ്ട് ആഹ് ആഹ് ആഹ് മീനാത് നമ്മള് കേട്ടിട്ടുണ്ട്, വരത്തീട്ടല്ലാക്കല്?
ഇല്ല ഞമ്മൾ ഇവിടെ വ വറത്തു പൊരിക്കും ഫ്രൈ ചെയ്യുവേം ചെയ്യും കറിവെക്കുവേം ചെയ്യും. എല്ലാ അങ്ങനെല്ല ചെറിയ മീനല്ലേത് ഇൻക്ക് നിങ്ങളവിടെ ആ ഇത് ഈ നമ്മളെ നാട്ടില് വത്തല്ന്നാ പറയാ നിങ്ങളവിടെ എന്താ നത്തോലിന്നാലെ?
നെത്തോലിന്ന പറയിവിടേം.
തി കാണോ പറയ, അയ് ശരി ഉച്ചക്ക്ക എന്താ ചോറൊക്കായോ
ആ ഉച്ചക്കത്തെ ചോറെല്ലായി നീ വറവാക്കാണോ? നിങ്ങളെ ഏ വറവലായോ?
ഇല്ല ആയിട്ടില്ല ഒക്ക ആ വറവാക്കലുണ്ട്
ആ ഏത് വറവ ഇങ്ങക്ക് ഇഷ്ടോ തിരിയാ?
സാധാ
ചീര വറവാ ഇങ്ങക്ക് ഇഷ്ടം
നിങ്ങള് ആഹ് വറവ്, ഉപ്പേരിക്കാണ് നിങ്ങള് വറവെന്ന് പറയണല്ലേ?
ആ
ഞാൻ കരുതി ഞമ്മള് പൊരിക്കൂലേ ഫ്രൈ ആക്കൂലേ? അയിനാണെന്നാ ഞങ്ങള് വിട ഉപ്പേരിന്നാറയല്ലേ വറവാക്കണേന്, കടുകിടും നിങ്ങൾ അതന്ന ഉദ്ദേശിച്ചല്ലേ? ഇച്ചിരി കേബേജ് പിന്നെ കാരറ്റ് കാരറ്റ് കോവക്ക അങ്ങനെയൊക്കെ ഉ ചീരൊക്കെ എവിടെ അടു അടുത്തു ന്ന് കിട്ടുമ്പൊടക്കിട ക്കി ങ്ങനെ വാങ്ങുമ്പോ അങ്ങനെ ചീര വറവാക്കും ഉപ്പേരി ഞങ്ങൾ ഉപ്പേരി ന്നാ പറയാ തോരനെ
ആ ആ
നമ്മക്ക് മോൾക്ക് ചീര ഇഷ്ട
ആ
പിന്ന മക്കള് പിന്നെ സ്കൂള തന്നപ്പം കൊണ്ടോയ്ക്ക് സ്നാക്ക്സ് എല്ലാം
ടേസ്റ്റ് ഉണ്ടോ
ആ സ്നാക്സ് കൊണ്ടോവൂല അപ്പൊ ഇഎ ങ്ങ മക്കള്
നിങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂള ആയിട്ടേക്ക സ്നാക്സ് അങേൻറെ ആവശ്യമില്ല അവിടന്ന് മീൽ ക്ക് എന്താ പറയാ വെനസ്ടെ മിൽക്കിട്ടും എന്താ പറയാ മണ്ടെ എന്താ അതും മുട്ട് മെയഗ അങ്ങനെ ആയിട്ട്ട്
ആ ഇത് ഇവര്ക്ക്പ്പ ആ ഇവർക്കു പതിനന്നന്ന് മണി സ്നാക്സ് കൊണ്ടോണം സ്നാക്സ് വേണ്ടി വരും അപ്പോ എന്തായാലും കൊണ്ടോണം
ശരി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടോണോ അതോ വേറെ എന്തേലും സ്നാക്സ് ഉണ്ടാക്കി
വേറെ എന്തെങ്കിലും അത് ഇത് ആക്കി ഓ രൊക്കെ ബ്രേക്ഫാസ്റ്റ് എടുക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കില ഐറ്റംസ് ആക്കോ നൂഡിൽസു പോലത്തി വല്ലോ അല്ലെങ്കി ഫ്രൂട്ട്സ് അങ്ങനത്തെെല്ലാം കൊടുക്കൂ ഇത് സ്ട്രോബെറി അങ്ങനത്തെുള്ള ഫ്രൂട്ട്സ് ആഹ്
സി ബി എസ് ഇ സ്കൂളാ യിരിക്കൂ ല്ലേ
അല്ല സി ബി എസ് ഇല്ല സാധാരണ ഗവൺമെന്റ് സ്കൂള് പഠിക്കുന്നു
അ സ ഗവമെന്റ് സ്കൂൾ മദ്രസ ഇണ്ടോ
മദർസ ക്യന്നിട്ട് ആണ് സ്കൂൾ അരിയ തന്നെയോ സ്കൂൾ അപ്പൊ അതില കൂടെ തന്നെ അങ്ങ് പോ
അങ്ങ്നെ കഴിഞ്ഞിട്ട് നേരെ സ്കൂൾ പൊയ്‌പോരും
ആഹ് ആഹ് അപ്പൊ സ്കൂൾ വണ്ടി പോവും വയ്യുന്നേര ഇങ്ങ് കൊണ്ടാക്കുവ രാവിലെ ഇപ്പ മദ്റസ ഉള്ളോണ്ട് മദ്രസെ ഫസ്റ്റ് പോയിട്ട്ങ്ങട്ട അലേ കൂടിസ് പോവും കുഴപ്പൊ അങ്ങനെയാ
സ്കൂൾ സ്കൂൾ വണ്ടിണ്ടപ്പൊ
ആ നിങ്ങളെങ്ങനെയാ സ്വന്തം വിടാ നിങ്ങള സ്വന്തം വീടാ ജോയിന്റ് ഫാമിലിയാണോ അതോ സ്വന്തം ങ്ങളെ സ്വന്തം വീടാണോ
ആ് എന്റെ സ്വന്തം വീടുതന്ന്യാന്ന് ആ നിങ്ങളെ പിന്നെ ഹസ്ബന്റെ ടിയാ
കാണില്ല പോരാത്തതിന്
ആ ആ പിന്നെ വേറെ ന്താ അതെ വൈകുന്നേരം എന്താ സ്നാക്സ് ആക്കൽ ങ്ള്
ഞാൻ അങ്ങ്നെ മോൾക്ക് മോൻക്ക്ങ്ങനെ ചെറുപ്പത്തില് സ്നാക്സ് ആക്കി കൊടുക്ക ഷീല ആക്കിയിട്ടില്ല ഞാൻ എപ്പളെങ്കിലും ചെല ദിവസം പഴം വാട്ടി വെക്കും എന്നല്ലാതെ അങ്ങനെ അധികം കുറച്ച് മോന് മേലൊക്കെ കൈകില്ലാം കഴിഞ്ഞിട്ട് ഒരു അജ്ജ് മണിയാവുമ്പോൾ കൊറച്ച് ചോറ് കഴിപ്പിക്കും സ്നാക്സ് കൊടുത്ത ആൾക്കെ ന്നും അതന്നെ വേണ്ടി വരും അത് ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോച്ചി ട്ടെ ഞാന് ചെറുപ്പം മുതലേ ആളെ പഴം വാട്ടിൊടുക്കല്ലെങ്കും മുട്ട പുൾസ ആക്കി കൊടുക്കാൻ അല്ലാതെ ബേക്കറി ആയാലും അങ്ങനെ കൊടുക്കലില്ല എപ്പളെങ്കിലും പൂതിയാവുമ്പോ ഇങനെ പഴം ഒന്ന് പിരിച്ചോടുക്കേ പിന്നെ മുട്ട പുഴുഗി വരിച്ച് അങ്ങനെ എന്തെങ്കിലും സ്നക്സ് എടക്ക് എപ്പളെങ്കിലും ഡയലി അങ്ങനെ ഞാൻ ശീല ആക്കല്ല കുട്ടികളെ ഹെൽത്തിനന് നല്ലതല്ല പിന്നെ ഓല് ക്കത് വേറെ ഫുഡും കഴിക്കല്ല രുതീട്ട് ഞാൻ അങ്ങനെ ആക്കല്ലേ അധികം ആള് കൊറച്ച് ചോറാണ്ട് കൊടുക്കല വെഷപ്പിന് അല്ലെങ്കിൽ പഴ ക്കും
ഓ അതെ ആ അന്റെ മോക്ക് സ്നാക്സ് ഭയങ്കര ഇഷ് ടഫെ എന്തെങ്കിലും വൈകുന്നേരം വേണ്ടി വരൊ ആ
ത്ത്ശീലക്കിയാലാ പിന്നെ ഇന്നെ ന്താള്ള എന്തള്ള തന്നെ ചൊദിച്ചൊണ്ട്ക്കും ആ അപ്പൊ ഞാനന ശീലാക്കി ആളെ ചെറുപ്പത്തിലേ അങ്ങനെവടിൽ പറഞ്ഞ നഴ്സറിയില് ടൈമിലേ അങ്ങനെ പനട് സെറ്റക്കിണോ
ഓ ആ വേറെ എന്താപ്പാ വിശേഷങ്ങള് ഞാന് പയപൊരിയു ആക്കലുണ്ട് ഉള്ളി വാടാക്കലുണ്ട് പിന്നെ ഉള്ളി വാടെ അറിയാ ഉള്ളി ഉള്ളി മുറിച്ചിട്ട്ട്ട്
ആ
ആഹ് അതന്നെ ആഹ് ആഹ് ആ ആയിറ്റന്തന്നെ
ഞ ഉള്ളിവ ടഅങ്ങനെ ഉണ്ടാക്കല് ല്ലഅ പകതല്ലേ പക്കവട അതെല്ലാം സിംമ്പിൾ ആണല്ലോ
അതെതാ പക്കുവട ഒരു റൗണ്ട് പോലത്തിയാ റൗണ്ട് പോലത്തെ ഷേപ്പ്
ീൽ കൊറച്ച് ആ നമ്മളീ എന്താ പറയാ ഉള്ളി ചെറുതായിട്ട് ചോപ്പെയ്തിട്ട് പച്ചമൊളകും ഇഞ്ചിയും ഞ്ഞട്ട് ഈ കടലപ്പൊടിൽ മിക്സ് ചെയ്തിട്ട് തന്നെ അതന്നെ സംഭവം പക്കടറി ചെറീതായിട്ട് ഞാൻ്പോണൊണ്ട് ബൂരിടു അത് സിമ്പിൾ ആയിട്ട് അത് ഇണ്ടാക്കും
ആ ആ ആഹ് പിന്നാ ഇത് റൊട്ടി പാട്ടു റൊട്ടി പിന്നെ പാല്ല് മുക്കീട്ട് അങ്ങനാ അങ്ങനെയും ആക്കാറുണ്ട് പിന്നെ
ഉം
പിന്നെ ഓരോര്ക്ക് റൊട്ടി്ന്റെ മേലൽ എരി എരിവുള്ള വേണ്ടെന്നക്കിയ എരിവ് എരിവിന്റെ സ ഇതെല്ലാം ഇട്ടിട്ട് ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാറ്ണ്ട് ഉം ഒരാൾക്ക് ഓരോ ഓരോ ഇ ഒരാൾക്ക് ഇത് മതിരം ഇഷ്ടപ്പെടൂലല്ലോ അപ്പൊ അങ്ങനെ ആക്കീട്ട് പറയും ചെയ്യും ഉം ആ നിങ്ങളെ കുട്ടൾക്ക് മധുരി ഇഷ്ടാ
ആഹ് മോൻക്ക് മധുര ഇഷ്ടാണ് എരു ആൾക്ക് അത്ര ഇഷ്ടല്ല മധുരത്തിന് മധുര ഇഷ് ടഎരു ഈ മൊളക് അധികയ എരു കൂടിയാൽ തന്നെ ആള് ഇനിയിപ്പ കറിയിലായാലും ഇതിലായാലും അങ്ങനെ വെക്കൂല
ആആ്
പറ്റൂല മധുര എരു പറ്റൂല ആൾക്ക്
അതെ അതെ വേറെ ഒന്നില്ലപ്പാ ഇന്നാല് വെച്ചോ ശരി നിങ്ങളെ കട്ട ആക്കണം കേട്ടോ ആ എന്നാ ശരി ഓക്കെ
ഉം
കട്ടായിറ്റ്ല്ല ഇങ്ങള് കട്ടാക്ക് കട്ടാക്കി കട്ട യിയിട്ടില്ല ട്ടോ